ബ്രോ
ഹലോ ബ്രോ പറയൂ
ഉം ഉം കേക്ക്ണില്ലേ സെറ്റല്ലേ
ആ കേക്ക്ണ്ട്
എന്താ പരിപാടിന്നട്ട്
എന്താ പരിപാടി ഇങ്ങനെ
നമ്മള് ഇവടെണ്ട് ഞാന് പൊർത്തെന്നു അപ്പൊ അങ്ങനെ ഫ്രീയായിരുന്നപ്പൊ ങ്ങെ വിളിച്ചാ
ആഹ് അയ്‌ ശരി നിങ്ങളെന്താ യാത്ര പോവാ
ആ യാത്ര യാത്ര പോണംന്ന്ണ്ട് വണ്ടിമ്മല്ല ഞാൻ പ്പൊ ബസ്സിൽ ഇങ്ങനെ പോണന്ന്ണ്ട് യാത്രക്കെ പോവാൻ ഇഷ്ടപ്പെടുന്നരാളാണ്
ആ എങ്ങട്ട ന്നട്ട് യാത്ര പോണ മഴക്കല്ലേ
മഴൊക്കെണ് ആ മത്തേരാനൊക്കെ പിടിക്കണംന്ന്ൽ മൂട്ണ്ട്
ആ ആ ആ പിന്നെ ഞാനിവിടെ വീട്ടിലിരിക്കാ നമുക്ക് അങ്ങനെ യാത്ര ഇഷ്ട എവിടെണോ വെച്ചാ ഇഷ്ടപ്പെടുന്ന ആളൊക്കെ തന്നെണ്
ആഹ് മത്തെരാൻ പോയിനോ
ഏയ്‌
ആഹ്
മഴ കൊർഞ്ഞിട്ട് ഒന്ന് പോവാ വിചാരിച്ചു നല്ല മയേണള്ളോ
പക്ഷെ എന്താന്ന ഡേയ്ഞ്ചറസാ നമ്മൾ പോവ്മ്പോ എവ്ടെ പോ ഇപ്പോ നോക്കി കണ്ടൊക്കെ തന്നെ പോണം അല്ലെങ്കിൽ സീനന്നെണ് ഈ മഴക്കാലത്ത് ഇപ്പ എത്രങ്ങാനാ അപകടങ്ങളാ ഇണ്ടാവണത് അങ്ങട്ട് ഇങ്ങട്ട്ന്ന ഒക്കെ നമ്മളെത്ര പോന്ന ചെക്കന്മാരോഓരോ! ! ! ! ! ! ! ! ! ! തന്നെ പറയാം നമ്മള് പോണത് നോക്കി കണ്ടും പോയാൽ മതി വല്യ ഡേയ്‌ഞ്ചറസ് ആക്കാതെ വല്യ! ! ! ! ! ! ! ! ! ! കാട്ടാതെ നോക്കി പോയ മതി
ആഹ് അയ് ഷ
ഇല്ലെങ്കി പിന്നെ നമ്മളെ ജീവൻ വെച്ചാണ്ട്ള്ള കളി വാണ്ടല്ലോ ഓ എവടെയാലും ഇത് അറ്ഞ്ഞാല് ഏത് മലാലും ഇപ്പൊ അരിയർ ഫോട്ട് അങ്ങത്തെ കുറെ സ്ഥലങ്ങള ഉണ്ടല്ലോപ്പ മലകളിൽ അപ്പാ കേരളത്തിന് കേരളത്തിൽ തന്നെ കൊറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഇവിടെ പോയാ ഡാാം കുളം എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ ഉണ്ടല്ലോ മ കാലത്തൊക്കെ എത്രങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്നത് അവിടക്കെ നമ്മളെ നാട്ട വീട്ടിൽ തന്നെ ഉണ്ടാവലുണ്ട് ഇങ്ങനെ മഴക്കാലത്തൊക്കെ ചെക്കന്മാര് കൊറെേ വള്ളത്തി കുളിച്ചാനൊക്കെ പോയി ങ്ങാണ്ട് ഒലിച്ച് പൊണ ചെലക്ക് നീന്താനൊക്കെ ജനിച്ചപ്പോ തന്നെ നീന്തിപ്പ പരിചയള്ളെ കൊറേ ടീമാക്കാരം ഈ പൊഴവക്കത്തൊക്കെ പശ് എന്നാലും ചെലപ്പാെര് നല്ലൊരു വെള്ളപ്പാച്ചിൽല് പോവാൻ വയ്യ്ണേ ഉള്ളൂ ഒക്കേ ഞ്ഞ്പ്പെത്രെ നേ എല്ലാം അറിയ്ന്നാണ്ടും കാര്യല്ല നമ്മള് നമ്മളെ നോക്കി ഡേയ്ഞ്ചെറസല്ലാതെ നോർമൽ രീതീല് പോയിക്കയ്ഞ്ഞാ കാെയപ്പല്ല ശ്രദ്ധിക്കണം എവടെ പോവാണെങ്കിലും
ആഹ് അത് ശെരിയാ അതിന് നമ്മള് ഒറ്റക്ക് സഞ്ചരിക്കാതെ അമ്മൾക്ക് നമ്മള് കാറൊക്കെട്ത്ത് പോവാണ്ന്ന്ണ്ടെങ്കി ഒന്നും കൂടി ഒര് സേഫ് റ്റ്യാങ്ങ് തോന്നണംലേ കാര്ണം
ന്താന്നോ ഡ്രൈവിംഗ് ഈ മഴയത്ത് കൊർച്ച് സീനാണ് അപകടങ്ങള് അങ്ങനീം വരാൻ സാധ്യതണ്ട് പിന്നെ നമ്മളെന്നെ ഓട്ടീട്ട് ഒറെങ്ങാതെ ഓട്ട്യാല് പിന്നെ കാറ്ല് പോണെ എല്ലാര്ക്കും ഓട്ടാൻ വെയ്ക്കുന്ന്ണ്ടെങ്കി കൊയ പ്പല്ല ല്ലേ ഒരാള് മാത്രം ഓട്ടി കഴിഞ്ഞാലേ ചെൽപ്പോ ഓൻക്ക് കൊറേ ആവുമ്പം ടയേഡാവും പഷേ മറ്റോലൊന്നും ഓട്ടാനുണ്ടാവൂലാ പക്ഷെ ഇവനിപ്പഞ്ഞ് ടൈമ് കളണ്ടാ വിചാരിച്ച്ട്ട് ഓനാെറങ്ങാതെ ഓ കുചെയ്യും അയിന്റെ ഇടക്ക് ഉറങ്ങി പോയികഴിഞ്ഞാല് എല്ലരുടെ ജീവനും ഓന്റെ കയ്യിൽ വെച്ചുക്കാണ്ടല്ലോ ഒന്ന് പോണത്
ആത് ശരിയാ പക്ഷെ ആവേശികായിട്ട് നമ്മള് ഒരാള് രണ്ട് ഇപ്പൊ കൂടുതലും നമ്മള് നമ്മളിപ്പോ ഈ ഇത് വരുന്ന നമ്മള് പത്രങ്ങളൊക്കെ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അപകടം ഈ ഒരു ഇരുചക്ര വാഹനത്തിന്ന് പോകുമ്പോളാണെന്നാണ് ന
ആ അത് ശരിയാ അത് ശരിയാ ഏറ്റവും കൂടുതൽ അപകടം അതേപോലെ തന്നെ മറ്റ് ഡെത്ത് റേറ്റും അയില് പോണ ആൾക്കാര്ക്കാണ് കാരണം കാറൊക്കെ അപകട ആയാലും മരണ സംഭവിക്കാനുള്ള പോസിബിലിറ്റി മറ്റേനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് പക്ഷെ ബൈക്കായി കഴിഞ്ഞാല് നമ്മളൊന്ന് വീണാത്തന്നെ മ്മക്ക് എന്തായാലും പരിക്ക് ഷുവർ ആയിട്ട് പറ്റും, ചെറുതായി വീണാൽ പോലും. അപ്പൊ മരണത്തേക്ക് എത്താൻ ഇപ്പ അത്ര വലിയ സമയം വേണ്ട തലയടിച്ച് വീണാ മരിച്ച് പക്ഷേ കാറാന്നള്ളു ഒന്നും പാടെ സേഫ്റ്റിണ്ട് അത്യാവശ്യം ഒരു കുഴപ്പല്ലാത്ത ആക്സിഡന്റ് സംഭവിച്ചൽ അത് മരിച്ചൊക്കെ ചെയ്യാം നോർമലി ചെറുതായിപ്പ നമ്മളൊരു ബൈക്കാരനെ തട്ടിയാല് ബൈക്കുകാരനാണ് ഏറ്റവും കൂടുതൽ സീന്, കാറുകാരന് സീനില്ല. അതാണിപ്പോ നമ്മള് ആലോയിക്കണ്ടത്
ആഹ് പിന്നെ എന്താ വെച്ചാലേ നമ്മള് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട്ത് വാഹ യാ പിന്നെ ഒക്ക അങ്ങനെതന്നെയാണല്ലോ, നമ്മള് ഒതുങ്ങി രീതിയിൽ എങ്ങനെ പോവാന്നല്ലേ ഉള്ളൂ പിന്നെ ഓരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും ഇണ്ടാവ ഓ യാത്ര പോയി പിന്നെ അപകടം നോക്കിയിട്ട് കാര്യം ഇല്ലന്നുള്ളതാണ് അഭിപ്രായം കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ
ആഹ ആഹ
പിന്നെ ഇപ്പോ എന്താ കെഎസ് ആർ ടി സി അങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്താല് ഒന്നും കൂടി ഉള്ളത് പിന്നെ നമ്മള് ഒരു വാഹനങ്ങളിലൊക്കെ പോകുമ്പോ അവര് കൂടുതല് നമ്മൾ നമ്മള് ഇരുചക്ര വാഹനത്തില് പോണമാതിരില്ലല്ലോ, അപ്പൊ അവര് പകുതി നമ്മുടെ ഉത്തരവാദിത്തം ജീവന്റെ ഉത്തരവാദിത്വം അവരു ഏറ്റെടുക്കല്ലോ അപ്പൊ അതിന്റേതായിട്ട ണ്ണ്ങ്ങള് നമ്മളെ ഇപ്പൊ നമ്മള് ബസ്സിലോ മറ്റുള്ള കാര്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ലാണ് ഏതാണ് ഇഷ് മറ്റേ ഇരുചക്രണോ അതോ മറ്റേ ഒരു
നിനക്ക് പോവാ ഇഷ്ടം ബൈക്കാണ് കാരണം നമ്മുക്ക് സുഖത്തില് ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഈ ബൈക്ക് റൈഡറിന്റെ ഒരാളാണ് ഞാന് കൂടുതൽ ബസ്സില് പോണെക്കാളിലും ഇന്ക്ക്പ്പോ ഒരു വണ്ടി എടുത്ത് കാണ്ട് രണ്ടാൾ കൂടി ഒന്ന് പോയി വരുന്നെ ച്ച് ഇഷ്ടാട്ടോ, ക്ഷേ ഡെയിഞ്ചറസാണെന്നെനിച്ചറിയാം, പക്ഷെ എനിക്കതിനോടാണ് താല്പര്യം.
ആ അതാണ് ഡെയ്ഞ്ചർ സഹിച്ച് ഞമ്മള് പോണന്നില്ലാണ് ഒന്നാമത് പിന്നെ ഞ ഇങ്ങള് എങ്ങോട്ട് പോവാന ഇങ്ങക്ക് ഇഷ്ടം ഈ മഴത്ത്? ഏ
ഞാപ്പൊ നമ്മളല്ല മത്തേരാം പോകൽ മൂട് ഉണ്ട്. മത്തേരാം ബൈക്ക് മന്ന് പോയിട്ട് എത്രനടക്കൂല അത് ട്രെയിനിൽന്നെക്കെപോണ്ടിരും. പക്ഷെ നാം ഇപടെ മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാം ഇവടെ എറണാകുളം വരുമ്പോള് അങ്ങനെ പോലാണ് പതിവ് എറണാകുളന്ന്ങ്ങനെ ബൈക്ക എടു ഇവിടെ ചെക്കന്മാരുണ്ട്, അപ്പൊ അങ്ങനെ ബൈക്ക് എടുത്ത് അങ്ങനെ മൂന്നാറ് കേറി അടന്ന് സ്റ്റേക്കെ അടിച്ച് അ ഒരു മൂടില് ന്നെ ഞാൻ
ആ അത് ശരിയാണ് പിന്നെ ഈ പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഇങ്ങള് നമ്മളെ ആഹ ആ
അത് മുംബൈയാ
ഓ മുംബൈക്കൊക്കെ ഇപ്പ എങ്ങനെ നമ്മള് മെ അത് ഫ്രണ്ട്സിന് കൂടെ നമ്മള് കാറും അതേപോലെ തന്നെ ഏതെങ്കിലും വണ്ടി എടുത്ത് പോവാണോ അതേ ങ്ങൾ
അത ഞാൻ കമ്പനിക്കാരപ്പോ തന്നെന് പക്ഷേന്താന്നോ ബസ് കാറിലൊന്നും പോയാ എണ്ണ അടിച്ചാനുള്ള പൈസ അത്ര റിച്ച് സെറ്റപ്പ് അല്ല നമ്മള് അപ്പൊ ബെട്രെനില് പോലാണ് നമ്മള് ചെയ്യല് അങ്ങന വല്യ ട്രിപ്പൊക്കെ പോക്പോ അടുത്തൊക്കെ തന്നെങ്ങനെ കാറെടുത്ത് പോകാ ന്നല്ലാതെ അങ്ങനെ ലോങ് ഒന്നും ഞൻ കാർ എടുത്തും ബൈക്ക എടുത്തും തുവരെ പോയിട്ടില്ല പക്ഷെത് ഭയങ്കര ഡേഞ്ചറസു ആണ് പിന്നെ നല്ല ഫണ്ട് എറങ്ങും
ആഹ ആ
ഒര് എല്ലാച്ചാല് ഡൽഹിറ്റൊരു ഡൽഹിന്നൊരു കാശ്മീര് മറ്റേ ഒരു കിട്ടില റോഡുണ്ട് അപ്പൊ ഡൽഹി വരെ പോയിട്ട് അവിടുന്ന് ആ ബൈക്ക് എടുത്ത് പോണംന്നില്ല നല്ലൊരു ആഗ്രഹംന്റെ കുറെ കാലായിട്ടുണ്ട് അവിടെ സ്പിറ്റി വാലി പറഞ്ഞ ഒരു ചല നല്ലൊരു ബൈക്ക് റൈഡിന് മസ്റ്റ് എക്സ്പീരിയൻസ് സ്ഥലാ അതൊക്കണ്ട് മനസ്സിൽ ആഗ്രഹം പക്ഷെ പ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് അതിന്റെ ഫണ്ടണ്ട്കൾ സ്വരൂപിക്കണം എന്നാലുള്ളു ഇപ്പ നടക്കുക രിന്ന് ഇപ്പോ ചോയിച്ചണ്ട് പത്ര ഇല്ല ട്രിപ്പൊന്നും പോകാൻ കയ്ന്നില്ല
ആഹ അത് ശരിയാണ് പക്ഷെ ആ അപ്പൊ നിങ്ങള് ഒറ്റക്ക് യാ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ? ങ്ങടെ പറിച്ചില് കെട്ടിട്ടാണ് ങ്ങട് മനസ്സിലായത് ആഏ പക്ഷേ ന്നാലും സൂക്ഷിക്കണം നമ്മള് ഏ ഇതായിട്ടൊക്കെ പോകുമ്പോ നമ്മള് ഇത്ര ദൂരം പോകുമ്പോ നമ്മള് ഇത്ര ഒരു ബൈക്കുമേക്കെ ഇരുന്നിട്ട് പൂവാന്നുള്ളത് ഭയങ്കര കഷ്ടകരമായിട്ടുള്ള കാര്യമാണ്
അതാണ് ഞമ്മള് നമ്മെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലാന്ന്ണ്ടെങ്കി പ്രശ്നന്നെയാണ് നല്ല കെയർ ചെയ്യണം നമ്മളെ കാര്യങ്ങളും സാധനങ്ങളും ഫോണുംന്ന് പറഞ്ഞ് എല്ലാ കാര്യം നമ്മൾ നോക്കിയത്തനെ പോവാൻ കഴിയുള്ളു പിന്നെ കുറെ നല്ല ഡേഞ്ചറസ് ആണ് ആ റോഡ് കൂടി ബൈക്കോട്ടി പോണോ ഡേഞ്ചറസ് ആണ് അവിടത്തെ ആൾക്കാരോട്ടുള്ള പരിപടികളും ഡേഞ്ചറസ് ആണ് നമ്മള് നമ്മള കാര്യങ്ങൾ നോക്കണം
ആ നിങ്ങളിപ്പോ പോകുമ്പോ ഏതൊക്കെ സംസ്ഥാനങ്ങള് മറികടക്കും
മത്തേരാൻ പോകുമ്പ നമ്മള് കൊറെ സംസ്ഥാനം അതായത് തമിഴ്നാട് തെലങ്കാന തെലങ്കാന ഇനി മഹാരാഷ്ട്ര മൂന്നാമത്തെ സംസ്ഥാനക്കരം മുംബൈ ഉണ്ടാവും മഹാരാഷ്ട്രയാണ് മുംബൈ ഡല്ലിക്കെ പോകണം തന്നെ നമ്മളൊ ഒരു അഞ്ചെട്ട് സംസ്ഥാനം മറിക്കടന്നാ പോവാ മഹാഷ്ട്ര അങ്ങനെ അവിടുന്ന് ഉത്ത മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് അങ്ങനെ കിടന്ന അവിടെ ജാർഖണ്ഡ് എത്തണം നമ്മള് ആ അതിന്റടീല് കുറച്ച് സംസ്ഥാനണ്ടേ അതിന്റെ പേര്ന്ക്ക് കിട്ടണില്ല നാളെ എത്തുള്ളൂ
ആ നല്ലരിതാണ് വേറെ വേറെ സംസ്ഥാനങ്ങൾ അതേപോലെ വേറെ വേറെ നമ്മളെ ഓരോ സംസ്കാരങ്ങള് കണ്ട് മനസ്സിലാക്കുക പിന്നെ നമ്മള ഇപ്പോ എല്ലാക്കെ പറഞ്ഞു
ശിക്കണ കര്യം തന്നെ നമ്മൾ കൊറെ ആക്കാരെ കാണുമ്പോഴും കുറെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും കുറേ സ്ഥലങ്ങൾ കാണുമ്പോഴേ നമ്മക്ക് കൊറെ ഈ ബുക്ക്ന്നല്ലാതെ കൊറെ അറിവ് പിന്നെയും കിട്ടല്ലേ പിന്നെ അമ്മുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ഒറ്റക്ക് എന്തും ചെയ്യാന്നുള്ളരു ധൈര്യം വരും നമ്മളിപ്പോ പെരതന്നെ എന്നാല് പൊറത്തില്ല ആൾക്കാരറിയാതെ നമുക്ക് നമ്മ നമ്മളതായിട്ട് ഒന്നും ചെയ്യാൻ കഴയില്ല നി ഇപ്പോ നമ്മുടെ ഭാവിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുക്കങ്ങനെ കുറെ പരിചയങ്ങളോ ആൾ കാര് നമ്മള് കൊറെ സംഭവങ്ങള് കണ്ട കഴിഞ്ഞൽ ഇപ്പൊ നമുക്ക് ഒരു ബിസിനസ്സായാ പോലും തൊടങ്ങാൻ കഴിയുള്ളൂ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മള് കണ്ടത് ഇപ്പ ചെയ്യാണെ എന്തേലൊക്കെ ഒരുപരിപാടി തൊടങ്ങാം പക്ഷെ നമു അപ്പൊ ഒന്നും അറിയാതെ പെരിതന്നെ ഇരിക്കുന്ന ആളായാ തന്ന നമക്ക് ഒന്നും അറിയാനും കഴിയൂല ഒന്നുചെയ്യാനും കയ്യൂല്ല അങ്ങനെ അവസ്ഥക്ക് എത്തും കുറച്ചൊക്കെ നമ്മൾ ട്രിപ്പ് പോണം പോല വെർതെ ധൂ തടിച്ചു പോയിട്ട് കാര്യല്ല നമുക്കൊരു അറിവ് പകരാം രീതിൽ നമ്മളെ ന്തെലൊക്കെ ചെയ്യണം അത എൻന്റൊരഭിപ്രായംട്ടോ
ആ അഹ് ശെരിയാ പിന്നെ ഇങ്ങള് ഈയൊരു പോക്ക്ല് എന്താ മെയിനുദ്ദേശിക്ണത് അത്പ്പങ്ങളെ ബിസിനസ് ആവശ്യങ്ങൾ അവിടെ തുടങ്ങണം ന്നാണോ അങ്ങനെ
ഇങ്ങളോ ഞ്ഞാം ഒരു ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിട്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം പോവാന്നൊള്ളി അപ്പൊരു ഒരു കൊല്ലായിട്ട് കുറച്ച് സ്റ്റഡീസിലൊക്കെ അങ്ങനെ പോയിരുന്നു അപ്പോ അതിന് മുമ്പേ അങ്ങനെ ട്രിപ്പ് പോയിനടന്ന് ഞാന് അങ്ങനെയ്യാരുന്ന് പിന്നേ ഒരു കൊല്ലം സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് അയ്മേ തന്നെയാണ് ഇരുന്ന് പഠിച്ച്. അപ്പൊ ഇനിയിപ്പോ അത് കഴിഞ്ഞ്. പ്പൊ അങ്ങനെ ഒരു റിലാക്സേഷന് വേണ്ടി പോവാന്ന്ല്ല മൈൻഡാണ്
ആഹ് അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഏറ്റവും നല്ലൊരു സമയത്താണ് ഇപ്പ ങ്ങക്ക് പൂവാൻ തോന്നിക്കണല്ലേ നല്ലൊരു മഴ പിന്നെ ഇങ്ങക്ക്
ക്ലൈമറ്റ് വേണേ ഇപ്പ എന്ന്വച്ചാ ഒരു വലിയ പരിപാടികൾ അങ്ങനെയായിട്ട് നമ്മുക്കൊന്നും ഇല്ലേനും
ആഹ് ആഹ് ശരിയാ പിന്നെ ഇങ്ങള് ഇന്നട്ട് പോയി ഇങ്ങക്ക്തിനില്ലേ യാത്രക്ക്ല്ലെ ചെലവ് കാര്യങ്ങളൊക്കെ ഇങ്ങള് എങ്ങെനേണ് കണ്ടെത്ത്ണതപ്പോ?
അത് നമ്മള് ഞാൻ കുറേ പറ ഞ്ഞാം പട്ച്ചതും അങ്ങനെതായതൊക്കെ എന്റെ പേര നാടമ്മളെ മലബാർ സൈഡാണെന്നുണ്ടെങ്കിലും ഞാൻ പഠിച്ചതൊക്ക എറണാകുളം ഭാത്താ നമ്മുടെ കോളേജി പടിക്കുമ്പോതന്നെ ഞ്ഞാംമ്പടെ കോളേജ് പഠിക്കുമ്പളാണ് കൂടുതലായിട്ടങ്ങനെ യാത്ര ചെയ്ത്ള്ളേ ആഹാ പഠിക്ണ കാലത്തെന്നെ ഞാൻ കൊറേ വർക്കിന് പോയിന് ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അങ്ങനെ കൊറേ കണക്ഷൻസ്ണ്ട് അപ്പ ആ വർക്കിനങ്ങനെ പോയി കൊറച്ച് ഫണ്ട്ണ്ടാക്കി അങ്ങനെ പോകന്ന്ല്ലേ പ്ലാനാണ് അല്ലേ പിന്നെ നാട്ടില് വർക്ക് കിട്ടാന്ണ്ടെ നാട്ടില് പോവും പക്ഷെ നാട്ടില് വർക്ക് കൊറവായിരുന്നു പക്ഷേ എറളാകുളം ഭാഗത്തെക്കാണ് കടുതലും പാർടൈം വർക്കും നമുക്ക് നല്ല ഏൺ ചെയ്യാൻ കയിയും. പിന്നൊരു ബൈക്കൊക്കെ എടുത്ത് പോന്ന സ്വിഗ്ഗി സൊമാറ്റോ ഓടിയാ തന്നെ നമുക്കത്യാവശ്യം ഒരു സംഖ്യ ഇണ്ടാക്കാൻ കയിയും. പിന്നെവിടെ അറിളെന് ആൾ ക്കാരുണ്ടായോണ്ട് റൂമിന് ചെലവില്ലാ റൂ ഓലെ റൂമിൽ നിക്കാ അപ്പങ്ങനൊക്ക ചെയ്താണ്ട് കൊറെ ഫണ്ട്ണ്ടാക്കി ഓലെ ഇപ്പം തന്നെ അങ്ങനെ പോവാല്ലെ പ്ലാനാണ്
ആഹാ എന്തായാലും നല്ലൊരു യാത്രയാവട്ടെ അല്ലയിപ്പൊ എന്താ പറയാ നല്ല ആഹ് ഇങ്ങക്ക് നല്ലൊരു റിലാക്സും കിട്ട്ണ്ടാവും എക്സാമ്ന്നും മറ്റേ കാര്യങ്ങൾന്നു നിന്നൊക്കെ റിലാക്സ് കിട്ടുന്നൊരു തരത്തില് ഇ യാത്രയാവട്ടെ എന്തായാലും പിന്നെ ഏഹേ
എന്നാ നമുക്ക് പിന്നെ ഒരു ദിവസം ഇനി സംസാരിക്കാം ഞാൻ വിളിക്കണ്ട് എനക്ക്
ഓക്കെ ഓക്കെ ശരി ശരി ശരി